ഹലോ ആഹ് കേക്ണ്ട് കേക്ണ്ട്.
ആഹ് കറന്റ് പോയിട്ട് വൈഫൈ കണക്ഷൻ ആവും ട്ടി
ആഹ് ആഹ് വൈഫൈ കണക്ഷൻ ഇല്ലേ പ്പൊ?
ആഹ് അപ്പൊ കറണ്ട് പോയി അപ്പൊ റേഞ്ച് കമ്മിയവ.
ആഹ് ആഹ് ആഹ് അയ് ശരി കറണ്ട് പോയാ പിന്നെ വൈഫൈ ണ്ടാവോ?
ഇല്ല ഇല്ല
ആഹ് ആഹ് അപ്പൊ ഫോണില് നെറ്റേക്കാരലെ
ആഹ്
ആഹ് അതുകൊണ്ടെന്നേണ് അയ്ലാർക്കും അടിച്ചിട്ടും ഈ ഒരു മയക്കാർ മൂടിയതും കറണ്ടിൻ്റെതോണ്ടയ്കാരം ആർക്കും ആർക്കും ഒരു ക്ലിയർല് കിട്ടണല്ല.
ആഹ് അതന്നെണ് ഈ മയ്
ആഹ് മഴ കാരണ രണ്ട് മിനിറ്റ് സംസാരിക്ക കട്ടാവ ആഹ് ആഹ് ആഹ് ഞാൻപ്പതങ്ങനെ വിചാരിച്ചത്പ്പ വൈഫൈയും ഫോണും ഒക്കെപാടായിട്ട്കാരം ത്ങ്ങനെ വരുന്നത്. രണ്ട് മിനിറ്റ് സംസാരിച്ച കട്ടായി.
കേക്ക്ണി
ഫുഡൊക്കെ കഴിച്ചന്നിട്ട്? ആഹ് ഇത്‌ മുറിഞ്ഞ് മുറിഞ്ഞ കേൾക്കണേ
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല.
ആഹ് ആഹ് ഫുഡ് തയ ത ഉച്ചക്ക് തയ്യാറായോ?
ഇതാ ആഹ് ചോറ്കഴി കറി വെക്കണം ഞാന് തിരുമ്പണ്ടായിരുന്നു കൊറെ. അപ്പ അത് തീരുമ്പം മിഷൻല് ഇട്ടിട്ടേ.
ആഹ് ആഹ് ആഹ് അത് റെഡിയാക്കിക്കാറല്ലേ? ഇങ്ങനേ തെ മയക്കാലും അല്ലേ തിരുമ്പിയത് റെഡ്യായി ഉണങ്ങി കിട്ടണെങ്കി തന്നെ മക്കൾക്ക് സ്കൂൾക്കെ പോവാണ്ടെങ്കി പണിയ്ഞ്ല്ലേ?
ആഹ് അതനെയാണ് അപ്പൊ മിഷൻല് ഒന്നും ഒണക്കിട്ട്ത് തോരിട്ട കാറ്റത് ഒണങ്ങല്ലോ?
ആഹ് ആഹ് ഉണങ്ങും നാളെ ആകുമ്പോത്ന് ഉണങ്ങികിട്ടട്ടെ ഞാൻ അലക്കാനറ ട്ടന്നല്ല ഞാ തുടക്കാൻ നിക്ക കുട്ടാനൊക്കെ റെഡിയാക്കട്ടകെ ചക്ക ഇട്ടീഞ്ഞി അഹ് കൂ ട്ടാൻ വെച്ചപ്പം അയ്മെ നിന്നു നേരം.
ആഹ് ആഹ്
ഞാനത് ഞ്ഞ് കറി വെക്കണം അടിച്ചൊരി തുടയ്ക്കണം ബാക്കിയൊക്കെ കഴിഞ്ഞു.
ആഹ് അതെ എള്ളതുംണ്ട് കറവിട ആയി. ഞടിച്ചരി തൊടക്കാണ്ട് തുടക്കാൻ മടി ബളാണ് ന്നലെ ത്തി വിളിക്കട്ടര്തീണ്ട് നിന്നത് ഇഞ് അലക്കാൻ ഇറങ്ങിയാ പിന്നെ ഇങ്ങട്ട് കേറൂലല്ലോ. നമ്മള് നനഞ്ഞഴിഞ്ഞാ പിന്നെ കുളി ഓളത്തിന് പിന്നെ ഒരു പരിപാടി നടക്കൂലല്ലോ.
ആഹ് അതന്നെണ്.
ഉം ബടെ മായെല്ലേ. പയൊന്ന് മഴ പെയ്ത് ചോർന്നു പോയി ഇപ്പ അടുത്തത് പെയ്യും.
ആഹ മഴ രാവിലെ ഇങ്ങനെ എന്നിട്ട് അപ്പയ ഒന്ന് കാര്യത്തിന് പെയ്യൂല.
ഏ ഇപ്പത്തെ മഴ അങ്ങനെ ഇപ്രാവശ്യത്തെ വർഷക്കാലം അങ്ങനെനേക്കും കാര്യയി ട്ടൊരു ഒരു വർഷകാലം ഇണ്ടായിട്ടില്ല ഇന്നാ പിൻ ഇത്രയും ദിവസം വേലും അല്ലേന്നോ
പൻ പ മയ്യാന്നൊക്കെ പറഞ്ഞ പണ്ടത്ത മഴ.
ഔ നമ്മളൊക്കെ സ്കൂൾ പോയിന്നിത്തെ കാലത്ത മഴ പേടിപ്പിക്ക്ണ മയെക്കാരം ആകാവെള്ള തൊള്ളും തോടും വെള്ളക്കെ നറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ബസ് സൗകര്യം അപ്പൊ അയിനനുസരിച്ച് മഴയില്ല.
ന്റെ മക്ക് ക്കോ
വേറെ കോൾ കട്ടായി ഹലോ
മക്കള് സ്കൂള് പോയില്ലേ ചോയ്ക്യാ?
ആഹ് ഒക്കെ സ്കൂൾ പോയേ ഒക്കെ സ്കൂള് പോയിട്ട വേറെ പണിക്ക് എറങ്ങ.
ആഹ അതന്നെ അവരെ കൊണ്ടേക്കാനും കൊണ്ടാരനൊക്കെ വണം.
ആഹ് അതും കൂടി ഇണ്ടെങ്കി എന്നാ പറയും മണ്ടേരൂല എന്നാ പിന്നെ അതിനന്നെ നേര ഇണ്ടാവുള്ളൂ രാവിലെ എണീ റ്റ് അവരെ പറഞ്ഞച്ച് അവർ കൊണ്ടകി ക്കി വരുമ്പോത്തിന് നമ്മളെ ഭക്ഷണം ഇതൊക്കെ കഴിച്ച്ച് വരുമ്പോത്തന് അവരെ കൊണ്ടരാനും നേരവും.
ആഹ് എന്താ ഇന്റെ ചെറിയ മോന് ചെറിയ മോന് ഇപ്പ ചേർത്തിട്ടേള്ളു അ അപ്പൊ അവന് ആദ്യായിട്ടില്ലേ അപ്പൊ കൊണ്ടേക്കണം കൊണ്ടരണം ഉം.
എടുത്തപ്പൊ സ്കുള് എടുത്തേക്കാരം ല്ലേ? വി
അല്ല കൊറച്ചൊക്കെ പോണം തച്മ്പാ
സെ എഏ ആഹ ആഹ് ആഹ് അപ്പൊ അത് അതിനെ. അപ്പൊ അ ബുദ്ധിമുട്ടുണ്ടാവും പോക്ക് വരവ് അതിനന്നെ നേരെണ്ടാവു
ആഹ്
ഉം അത് പിന്നെ മക അതുകൂടെ അവ അവര് ഒരുക്കി പറഞ്ഞേക്കലും ചെറുതാവകുമോ നമ്മള് ഒപ്പം നിക്കണ്ടേ.
ഉം എന്താ കറി ചക്കാലേ.
ആഹ ചക്കെ.
ഉം ഞാന് മീൻ മീൻകറി വെക്കച്ചിട്.
ആഹ് മീൻകറിയ ആവുമ്പോ പിന്നെ അതന്നെ കറിയും അതന്നെ കൂട്ടാനായിട്ട് വരൂല്ലേ?
ഉം അന്ത്‌ ഇന്നലെ വാങ്ങിയ മീന അപ്പൊ കൊറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചായിരുന്നു. ആഹ പിന്നെ ആഹ അതും കൂടി ശരിയാക്കിട്ട് ഇതാക്കണം പിന്നെ അപ്പൊ മീനില്ലോക്കെ ഇരുന്ന് കഴിഞ്ഞാലേ നമ്മള് ഹ് വേറെള്ള പണികള ചെയ്യുമ്പോ അയിന്റെയൊക്കെ മണണ്ടാവില്ലേ അപ്പൊ എല്ലാ പണിയും കഴി ക്കിര്ന്നാ പിന്നെ കൊഴപ്പില്ലല്ലോ
ഏ ഏയ് അല്ലേയ് തൊടുന്നതും പിടിച്ചുന്നതും ഒക്കെ അതന്നെയ്കാരം.
ആഹ് ആഹ്
മീൻ കഴിഞ്ഞാ പിന്നെ നേരെ കുളിക്കാനേ കഴിയോള്ളൂ.
ആഹ ആഹ
ഉം അലക്കലോക്കെ കഴിഞ്ഞ പിന്നെ ഇഞ്ഞ് തോടച്ച് കുളിക്ക തന്നെയല്ലേ.
ഉം ഇനി ഇതാ അടിച്ചോരി തോടക്കലും കറി വെക്കലും മാത്രന്നേ ഉള്ളൂ.
രണ്ടു പേര് രണ്ടു പേരോ സ്കൂൾക്ക് പോവാന്.
മൂന്നാളുണ്ട് മൂന്ന് ചെക്കൻ കുട്ടികളാണ് മൂത്താള് അഞ്ചില് രണ്ടാം ത്ത ആള് രണ്ടില് പിന്നെ ചെറിയ ആള് എ ൽ
ആ ഒക്കെ ഒരിക്കി പറണയാക്കേണ്ട പ്രയാണല്ലേ ഒരുങ്ങി പോവാനും ശെരി കരുവായിട്ടില്ല
നമ്മള് പെൺകുട്ടളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെ അല്ലെ പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലുക്കെ ചെയ്യും പക്ഷെ ഈ ചെ ഒക്കമാര്ഇങ്ങനെ ഇതാക്കും. പക്ഷെ എന്റെ മക്കള് ചെയ്ട്ടോ അവര്. ന്താ റയാ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും.
ചെയ്യൂലേ അ അങ്ങനെയാണെങ്കി സുഖാണ്. ചില മക്കള് എണീക്കൂല അവരത് ഒക്കെ ഒരുക്കി ഒക്കെ ആക്കി കൊടുത്താലും. പോവാൻ നേരത്തെ എന്തെങ്കിലും ഒരു പ്രശ്നായിട്ട് ആൺകുട്ടികള്അ ങ്ങനെയാണല്ലോ. പെൺകുട്ടികള് പിന്നെ എന്തായാലും ഒക്കെ അവരവരത് എടുത്തിച്ച് അവരവരതാക്കി വെച്ചിട്ട്. നമുക്ക് എന്തെങ്കിലും സഹായിച്ചന്നാണ്ട് പോക്കും.
ഉംന്റെ എന്താ പറയാ ചെറുതിനിനെ കൊണ്ട് ഞാൻ പേടിച്ചു എന്തൊക്കെ ഉണ്ടാവാന്ന്. പക്ഷെ അവനാണ് ഉഷാറ് അവൻ ആ അവന് സ്കൂളക്ക് പോവാാന്നെ അങ്ങനെ ഒരിതില്ല.
ഇല്ലല്ലേ അത് ഏട്ടന്മാരൊക്കെ സ്കൂളക്ക് പോണത് കണ്ടിട്ടേ. അവനും ആ ഒരു താല്പര്യക്കാരം എല്ലാ
പിന്നെ അവ അവ ഒരു കൊല്ലം അങ്ങനവാടിൽ പോയിയത്കാരണേ.
ആഹ
അപ്പാ ആ ആ ആഹ അപ്പൊ എന്താരെ ഇതിലെ അവ അങ്ങനവാടിക്ക് പോകുമ്പോ തന്നെ പറയയും. എക്ക് കളിക്കാൻ ആരുല്ല ഞാൻ അങ്ങനവാടിക്ക് പോവാ റിയോ.
ആഹ്താണ് നമ്മത് അങ്ങനെയണ ആ കുട്ടികൾക്ക് കളിപ് പെൺ പെൺകുട്ടികള മാതിരി കുട്ടിയൊക്കെ ഒരു പാവ കുട്ടിയോ എന്തെങ്കിലും ഒന്നണ്ടെങ്കിഅവര് വീട്ടിരുന്ന് അങ്ങെനെ കളിക്കും. ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ ഒരു ചെ ഫ്രണ്ട്സി ചെറുതലെ ഫ്രണ്ട്സിന്റെറെ ഇപ്പ കളിക്കണം സ്റ്റണ്ട് കൂടണം അടി കൂടണം ആ ഒരു പ്രായാണ്. ല്ലോ അത് വീട്ടിലിന്ന നടക്കൂലല്ലോ.
ഉം
അതുകൊണ്ടാണ്ത പോയി കഴിഞ്ഞാൽ പണി നമ്മടെ പണിെടുത്ത് കഴിഞ്ഞുമ്പോ തന്നെ അവർക്ക് വേറെആരുമായി പോകുമ്പോള് നമുക്കരുസമാധാനവും ഉണ്ടാവൂല്ല. ചോറ് കൊണ്ടു പോണം.
അല്ല എന്താ പറയ ചെറിയ ആൾക്ക് മാത്രം ചോറ് കൊണ്ട്ടോയ മതി മറ്റവരു സ്കൂളിൽ നിന്ന് തന്നെ കഴി ഇപ്പ നമ്മള് അല്ലേ നമ്മള് പഠിക്കുമ്പോള് ഭക്ഷണംന്നുംല്ല. ഇപ്പൊ ഇപ്പൊ ബിരിയാണി ചിക്കൻ ബിരിയാണി തക്കാളി ചോറ്.
ചൂടുള്ളതൊക്കെ നല്ല ഫ്രഷ് കിട്ടൂലേ മോര് കറിയായിട്ടും.
ഞാൻ അപ്പൊ ഇവിടുന്ന് വീട്ടീന്ന് കൊണ്ട പോവണ്ട ഈ തക്കറീത് എന്താ അവയ് അവിടെന്ന് കഴിച്ചോട്ടേച്ചിട്ട് പ്ലേറ്റ് മാത്രം കൊടുത്തേക്കും വെള്ളവും കൊടുത്തേക്കും.
പിന്നെ പാലും മുട്ടയും അതും ഉണ്ടാവൂലേ.
ആഹ് പാലുണ്ട് മുട്ട ഉണ്ട് പിന്നെ എന്താ പറയാ ഇതില്ലേ.
ആഹ് ചെറിയാൾക്ക് ഒന്നുല്ല. അ അവന് പൈസ ആ അം പൈസ അട്ച്ചിട്ടല്ലേ.
ആ അടുക്കുണുണ്ട് അവർക്ക് പക്ഷെ എന്നാലും ചില കെ ജി സ്കൂളുകൾലൊക്കെ പൈസ അടച്ചാലും ഇവർ. ക്ക് കൊട്ക്കുണത് അവര് കൊടുക്കും. നങ്ങളെ ഇവട്ത്തെ ഗവൺമെന്റ് സ്കൂൾല് ഇതേമാതിരി ഇവര് അവരല്ലാ അവര് ഫീസൊട്ത്ത് പഠിക്കണ സ് കൂളാണ് ഗവൺമെൻറ് സ്കൂൾല് കെ ജി തലം മുതലെന്നെ പ്ലെയ് റ്റ് കൊണ്ടായാ മതി കൊണ്ടോണ കുട്ട്യാക്ക് എന്നട്ട് അവർക്ക് പാലും മുട്ടിയൊക്കെ ഇവർക്ക് അവര്. ക്കു അതെ മാതിരി കൊടുക്കൂ.
ആഹ്.
ആഹ് ചെലെ സ്കൂളുകൾലൊക്കെ അത് ചില സ്കൂൾൻ്റെ മാനേജ്മെന്റിനനുസരിച്ചയ്ക്കാരെ. പ്രിൻസിപ്പാളോ അയ്നൻസര്ച്ചയ്ക്കാരം അയ്ക്കാരം. ഇവര് പിന്നെ ഫീസൊട്ത്ത് പഠിക്ക്ണ സ്കൂളായതോണ്ട് രാവിലെ മുതല് ചോറും കൂട്ടാനും ഒക്കെ കൊണ്ടു പോണം അവർ. ക്ക്ള്ള ഉപ്പേരീം. ചോറും അപ് ക ചായക്കുള്ള കടിയൊക്കെ അപ്പ രാവിലെ ഒപ്പപ്പ ആവണം.
ആഹ്.
മൂന്ന് പേര് പോവാനൂണ്ട്.
ഉം ഇന്റെ വൽതിനിന്ന് വയറുവേനേണ് പറഞ്ഞിട്ട് ഇന്ന് പോയിറ്റില്ല.
ആഹ് അപ്പൊ അവന്ണ്ടവുപ്പഞ്ഞ് ഇങ്ങക്ക്ലേ.
ഉം അവനപ്പൊ എന്ത് അവനാണെങ്കി. എന്താ പറയ എന്തയ്ന് പറയ മിനി മോട്ടറോ എന്തൊക്കെ സാധനം കൊണ്ട്. വയറ് ഫിറ്റ്യ്യും ഇതൊക്കെ ചെയ്യ പണി.
ഉം അവറ് അയ്നാണ് സ്കൂക്കോണില്ല പറിണതെ ഇന്നാ അവറ് അവര് വിചാരി ത്ത പണി ഇട്ത്തിര്ക്കാലോ സ്കൂൾ പോയാലു അത് നടക്കൂലല്ലോ. ഇഞ്ഞ് മഴായ മീന് ഉം.
ച്ചനെന്താ പറഞ്ഞത് ന്നറിയാ ഒരു ദിവസം സ്കൂളിൽ ലീവാ ക്ക്യ ആ ദിവസത്തെ ബസ് ഫീസ് അച്ഛന് കൊടുക്കണന്ന പറഞ്ന്ന.
ആഹ്.
അപ് അപ്പൊ അപ്പൊ സ്കൂള് ലീവാക്കില്ല അപ്പൊ വേഗം സ്കൂള്ക്ക് മണ്ടു.
ആഹ് ബസ് ഫീസ് അഛന് കൊടുക്കണംന്ന് പറഞ്ഞപ്പൊ നടക്കൂലല്ലൊ.
ആഹ് അ അച്ഛനും വളവനാണ് മക്കളും വളവ
ഏഹ് അങ്ങന ങ്ങനെ നടക്കൊള്ളു അല്ലെങ്കി ഇപ്പത്തെ മക്കള് പോകൂലെയ് സൗകര്യം കൂടുംന്തോറും മ ചോദിച്ചാ എന്താന്നറിയില്ലല്ലോ.
ഉം ആദ്യന്നൊക്കെ പ ഞ്ഞ ബസും കിട്ടില്ല. വ്യാ ഒക്കെപ്പാടെ ഒര്ക്കി വരുമ്പൾക്ക്യൊക്കെ.
ആഹ് പോവ്വല്.
ചെൽപ്പം ബസങ്ങട് പോകും.
ആഹ് ആഹ് സ്കൂൾ ബസ്സരും കാത്തൊന്നും ഇര്ക്കൂല ഓല് ഓല് ന മ്മള് എറങ്ങി ഇര്ന്ന്ക്ക്ണെ മാത്രം കിട്ടും. ഹലോ. ഹലോ കേക്ക്ണ്ല്ലേ ആഹ്. ഒര്ക്കി കൂടെ പറഞ്ഞയ്ച്ചൂടെന്നൊക്കെ പറയിലേ.
ഇല്ലെങ്കി ഉം.
ആഹ് അല്ല അത് പറഞ്ഞിട്ട് കാര്യല്ല റേയിഞ്ച് പോവ്
ആഹ് നല്ല റേഞ്ച് പ്രശ്നാണ് ഈ വൈഫൈ കൻഷൻ ആകുമ്പോൾ
ആഹ് വൈഫൈ കൺഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ലെങ്കി പിന്നെ ഭയങ്കര റേഞ്ച് ഇങ്ങനെ പോകും വൈഫൈ തന്നെയ ആണെങ്കിൽ കൊഴപ്പണ്ടാവുല ആ ഒരു രണ്ട് മൂന്ന് സെറ്റ് ഇത് കൂടി അതല്ലാ ഞാപ്പൊ കുറെ ആളുകൾക്ക് അടിച്ചു, ഒക്കെ ഇതന്നെനെന്ന് വൈ വൈഫൈന്റെ കനക്ഷങ്ങണ്ട് പൂവാണ് ഹലോ ഹലോ പോയോ ഹലോ പോയൊ പോയാ